ഹലോ? ആഹ്, എഹ് ആഹ്, കേൾക്കാടി എവ്ടാ നീ കൊറേ നാളായല്ലോ? വിളിച്ചിട്ട് കണ്ടിട്ടും കേട്ടിട്ടും.
ഞാനിവിടെ വീട്ടിലൊണ്ട്.
ആന്നൊ ഓണൊക്കെ കഴിഞ്ഞിരിക്കുവായിരിയ്ക്കും.
ആന്ന്, ആന്ന് ഊണ് കഴിച്ചിട്ടിങ്ങനെ ഇരിക്കുവായിര്ന്ന് അവ്ടോ?
ആഹ്, ഞാനും കഴിച്ചിട്ടിരിക്കുവടീ ച്ച് ഏഹ്, ഒന്ന് രണ്ട് വ് വി വിരുന്ത്കാരൊക്കെ ഒണ്ടായിര്ന്ന്. അങ്ങനെ അവര് അവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ടങ്ങനെരിക്കുവാ.
ഇരിയ്ക്കുവായിര്ന്നല്ലേ ചായയ്ക്കൊള്ള സമയായല്ലോ ദാണ്ടെ രണ്ടരയായി മൂന്ന് മണിയൊക്കെ ആവുമ്പഴത്തേം ചായ കുടിയ്ക്കണ്ടായോ?
ഹാഹ്, അത് വേണം ഇതിപ്പയും എല്ലാരും പാ പോയീ കഴിച്ചൊക്കെ വന്നപ്പോഴത്തെനും ഇന്ന് പ്പ ഇച്ചിരിയല്ലെ ആഹ്, സമയം കഴിഞ്ഞ് ഇനിയി പ്പൊ ഒരു നാലുമണിയൊക്കെ ആവട്ടെ ആഹ്, ചായയ്ക്ക് അപ്പഴത്തേനെ ചായേടെ ഇതൊക്കെ തോന്നത്തൊള്ളൂ.
ആന്നെല്ലിയോ ഇന്നെന്തു ആരുന്നവ്ടെ കറിക്ക്യൊക്കെ?
കറി ഇന്നിപ്പ ഇച്ചിരി ബീഫ് വാങ്ങിച്ചെടീ.
ബീഫോ നിങ്ങളവിടെ എങ്ങനായി എങ്ങനാടേ ബീഫൊണ്ടാക്ക്ന്നേ?
ഞങ്ങള് ബീഫ് ഏഹ്, ടീ ഏഹ് കൊച്ചുള്ളിയേ എട്ക്കത്തൊള്ളൂ, സവാള ബീഫിനെടുക്കത്തേ ഇല്ല.
എട്ക്കത്തില്ല്യോ?
ആഹ്, അം അത്പോലെ തന്നെ ഞങ്ങളിവ്ടെ ആഹ് കുക്കർനാത്തിട്ട് കഴിവതും വേവി ആഹ്, വേവിക്കാനും ശ്രമിയ്ക്കത്തില്ല. ഞങ്ങളിവിടെ ആദ്യം ആഹ്, കൊച്ചുള്ളി നാ നല്ല കൊ കൊച്ചുള്ളി നല്ല കൊറച്ചേറെയടിയ്ക്ക് ചെയ്യും. ആഹ് ഒരു ആഹ് ഒരു കിലോ ബീഫ് ഉണ്ടെങ്കി ആ ഒരു കിലോ തന്നെ കൊച്ചുള്ളിയെടുക്കും.
കൊച്ചുള്ളി എടു
ആഹ് കൊച്ചുള്ളിയും ഏഹ് പച്ചമുളകും എല്ലാം കൂടെ ഉം വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണക്കാത്ത് മറ്റുള്ള എണ്ണയൊന്നും ഉപയോഗിക്ക ത്തുവില്ലേ വെളിച്ചെണ്ണ തന്നെ വേണം ഉം ആഹ് വെളി ച്ചെണ്ണയ്ക്കാത്തോട്ട് കടുക് പൊട്ടിച്ചിട്ടിട്ട് ഏഹ് കൊച്ചുള്ളി വാട്ടിയെടുക്കും കൊച്ചുള്ളി ഒന്ന് രണ്ടായിട്ട് കീറി കൊച്ചുള്ളിയും പച്ച അതുപോലെ തന്നെ ഒരുപിടി പച്ചമുള ആഹ് പച്ച ച്ചമൊളകും ഇട്ട് ഒന്ന് വാടി വരുമ്പഴുത്തേന് ഇത്തിരി ഏറെ നല്ലതായിട്ടൊന്ന് വാടുമ്പഴുത്തേനെ ഇഞ്ചിയും ആഹ് പിന്നെ ഇപ്പൊ ഇത് വെളുത്തുള്ളിയും ചേർക്ക ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതായിട്ട് ചതച്ച് ഉം ഇട ഇടും. എന്നിട്ടതൂടെ അല്ലെങ്കി ആദ്യം ഇടുമ്പഴുണ്ടല്ലോ ഈ അടീ കേറിയങ്ങ് പിടിക്കും ഒന്ന് ശ്രദ്ധിച്ചാ മതി, നമ്മളാ ഇഞ്ചിം വെളുത്തുള്ളിയും പേസ്റ്റ് പച്ചമുളകും കൂടെ ആദ്യം ഇട്ടാ അടീ കേറിയങ്ങ് പിടി യിട്ട് തോന്നും ആഹ് ആഹ്........ ഇത് നല്ലതായിട്ടൊന്ന് വാടിയതിന് ശേഷം ഇത് ഇടുവാണെങ്കി ഉണ്ടല്ലോ ഇതിനധികം മൂപ്പും ഇല്ലല്ലോ...........
ആഹ്..........
ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും ഒന്നും അതുകൊണ്ട് ആഹ് ഒന്ന് ആഹ്........... നന്നായിട്ട് വഴറ്റി വന്ന് വന്നതിന് ശേഷേ ഇതെടുത്തുള്ളു........ എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിനകത്തോട്ട്........... ആഹ് അതിനകത്ത് പിന്നെ ആഹ് മസാലപ്പൊടികൾ ചേർക്കും......... മുളക് പൊടിയും ആഹ് മുളക് പൊടിയും മല്ലിപ്പൊടി.......
വെക്കുന്നത് അതോ ബീഫിന്റെ പ്രത്യേക മസാല വാങ്ങിക്കോ.........
മസാല അങ്ങനെ ഉപയോഗിക്കത്തില്ല നമ്മുടെ വീട്ടിൽ തന്നെ............... ഗരമസാല പൊടിച്ചെടുക്കും........
ഗരം മസാല അതാന്ന് തോന്നുന്നു നല്ലതല്ലയോ..........
ഇത്തിരിയും കൂടെ നല്ല അതാടി പണ്ട് കാലത്തെ എല്ലാവരും അങ്ങനൊക്കെല്ല ഇപ്പഴല്ലേ........ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി അല്ലയോ ആഹ് ഈ പായ്കറ്റ്.........., കറ്റ്പൊടികൾ ഇത്രയും കൂടെ എടുക്കുന്നെ..........
നമ്മള് ഇവിടൊക്കെ ഇവിടെ ബീഫ് ഉണ്ടാക്കുന്ന കുക്കറിനകത്താ അപ്പൊ നിങ്ങൾ ഈ ചട്ടിക്കകത്താന്നോ ഉണ്ടാ........... അതോ വലിയ ഉരുളിക്കാത്ത് ഉണ്ടാക്കുമോ...........
വല്യ ഇരുമ്പ് ചട്ടി ഉണ്ടല്ലോ വല്യ ഇരുമ്പ് ചട്ടി....... ക്കാത്തോട്ട് ഇത് ഇത്രയും വഴറ്റി ആഹ് മുളക് പൊടിയും മല്ലിപൊടിയും മസാല പൊടി ഇത്രയും കൂടെ ചേർത്തൊന്ന് ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ഈ.............. ഇറച്ചി വാരി മഞ്ഞപ്പൊടി അതിന് മുമ്പേ കഴുകി വൃ...... വൃത്തിയാക്കിച്ച് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ പെരട്ടി ഒന്ന് വെക്കും ഇത്........ ആഹ് ഇല്ലില്ല നമ്മള് ഈ.... ഉം ചോറിന്റെ കറിക്ക് എടുക്കുന്നതിന് തൈരന്ന് പറയുന്ന ഒരു സംഭവേ എടുക്കത്തില്ല...
എടുക്കത്തില്ല ആഹ്.....
.... തൊട്ട് നമ്മള് വേണന്നുണ്ടെങ്കിൽ ഒരു ത അങ്ങനെ തക്കാളി ഞങ്ങൾ ചേർക്കാറില്ല..... പിന്നെ തേങ്ങാ കൊത്ത് അത് എന്തായാലും അത് പ്രധാനമാ ഉണക്കത്തേങ്ങ... മം പൊട്ടിച്ച് അങ്ങ് അത്.... ആ അത് ഈ വഴറ്റുന്നതിനകത്തോട്ടി ഇട്ടൊന്ന് വഴറ്റി അതിനകത്തോട്ട് ഇട്ടിട്ട്..... ഈ ബീഫ് അതിനകത്തോട്ട് തട്ടി ബീഫ് ഈ മഞ്ഞപ്പൊടി ചേർത്ത് വെച്ചിരുന്ന ബീ അതിനകത്തൊട്ട് വാരി വെക്കും വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞിട്ട് എന്നിട്ട് ഇതൊന്ന്...... ഇതൊന്ന് ഒന്ന ഇളക്കിയിട്ട് ഇത് ചെറു തീയിന ഒന്ന് അടച്ച വെക്കും..... ഒരു അഞ്ചു പത്ത് മിനിറ്റ് അങ്ങന അങ്ങെ ഇരിക്കും.... എന്നിട്ട് അപ്പോഴത്തേന്ന ഒരു അടപ്പേരോട്ട്... ചൂട് വെള്ളം തിളപ്പി വെള്ളം തിളപ്പിക്കാൻ വെക്കണം...... എന്നിട്ട് ആ വെള്ളം തിളച്ച് വരുമ്പോഴത്തേന ഇതൊന്നും ആഹ്.... തിളച്ച വെള്ളവും ഇതിനകത്തോട്ട് ഒഴിക്കത്തുള്ളു അത് പിന്നെ ചെറു തീയിലും..... വല്യ രീതിൽ അങ്ങ് ഗ്യാസിലാ വെക്കുന്നെങ്കിൽ ആ ഒരു ഇത് മതി നമ്മള് കഴിവതും..... ബീഫ് കറി വെക്കുന്നത് അടപ്പേ വെക്കാൻ നോക്കും..... അടുപ്പേ തന്നെ വേവിച്ചെടുക്കാൻ നോക്കും നല്ല കനലില്.......
അപ്പൊ എത്ര മണിക്കൂർ അത് വേവിക്കേണ്ടി വരും എത്ര മണിക്കൂർ അടുപ്പേ വെക്കേണ്ടി വരും......
നമ്മൾ ഈ ഒര് അര ഒരു മണിക്കൂറ്.... നല്ല ചെറു തീയിലിട്ട് വേവിക്കും ആഹ് ചെറു തീയിലിട്ട് പതുക്കെ വേവിച്ച്.... വേവിച്ചെടുത്ത് കൊന്നുകൂടാൻ ഒക്കെ..... കൂടെ കൂടെ ഒന്ന് അടുപ്പ് മാറ്റി നോക്കിയിട്ട് അല്ലെങ്കിൽ വലിയ ചിനി.... വെട്ടി ഒഴിവെക്കുന്നത് കൊണ്ട് പിന്നെല്ലെ വാഴയിലേങ്ങു വെക്കും..... വാഴയെല്ല വെച്ച് അടച്ച് ആഹ് അച്ച് വെച്ചിട്ട് അരമണിക്കൂർ.... തീ ചെറിയ തീയിലിട്ട് പതുക്കെ പതുക്കെ വെന്ന്ത് വരുമ്പം..... അയിനെ ഒര് അരമണിക്കൂർ അരമുക്കാ മണിക്കൂറിന് ശേഷവേ പിന്നെ ഉപ്പിടത്തെള്ളൂ ആദ്യം ഉപ്പിടരുത് ഉപ്പിട്ടാ വേവാൻ വല്ല്യാ പാടാ ആഹ് ആഹ് അത്കൊണ്ട് പിന്നെ ആ മുക്കാ മണിക്കൂർ വേവ് കഴിയുമ്പോഴത്തേന് ഇറച്ചി ഒരു വിധം വെന്ത് കഴിയുമ്പോ ഉപ്പിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് എളക്കി പരട്ടി ഒന്നുകൂടെ വെച്ചിട്ട് ചെറുതീയില് പതിനഞ്ച് മിനിറ്റുടെ വേവിക്കും അപ്പഴേത്തേനു നല്ല രീതിൽ ഇതിനകത്ത് അരപ്പ് കടന്ന് വെന്ത് കുറുവി നല്ലതായിട്ട് വരും എണ്ണ തെളിഞ്ഞി വരും അത് എടുത്ത് ആഹ് അത് എടുത്ത് വെച്ച് കഴിഞ്ഞാ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെഡിയായി അതിനകത്തോട്ട് പിന്നെ ഇത്തിരി കുരുമ ഈ എടുക്കുമ്പോഴത്തേന് മ്മള് അട് അടുപ്പേന്ന് എടുത്ത് മാറ്റുമ്പോഴത്തേന് ഇച്ചിരി കുരുമുള പൊടിയും കൂടെ തൂവി ഒന്നു ആഹ് ഒന്നുടെ ഒന്ന് ഇളക്കി പരട്ടീങ്ങനെ എടുക്കണം
എടുക്കണം അപ്പ അയിന്റെ കൂടെ കപ്പയുണ്ടായിരുന്നോ
ആഹ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാ
ഉണ്ടായിരുന്നു നിങ്ങൾ കപ്പ അവിടെ കടുക് പൊട്ടിച്ചാണോ എടുക്കുന്നേ അതോ അല്ലാതെ കപ്പ വേവിച്ചും എല്ലാം ചേർത്ത് ഇളക്കിങ്ങ എടുക്കത്തേ ഒള്ളോ
ആഹ് നമ്മള് വിടെ കപ്പ ഈ ചോറിന്റെ ഈ ബീഫ് ബീഫിനും ചിക്കനും ഒക്കെ എടുക്കുന്ന കപ്പയന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പ കൊത്തിയ ഇട്ടിട്ട് കഴുകി വെള്ളം ഇത് വെച്ച് തിളപ്പിച്ചെടുത്തേന് ശേഷം ഒന്ന് രണ്ട് വെള്ളം ഊറ്റി കളയും ഇതിനകത്ത് കട്ട് വെല്ലോം ഉണ്ടെങ്കില് നമ്മള് അറിയുന്നില്ലല്ലോ ആഹ് ആഹ് ഒന്ന് രണ്ട് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഏഹ് വെന്ത് കുഴഞ്ഞ കപ്പ ഇതിനകത്തോട്ട് മഞ്ഞപ്പൊടിയും ഇത് വെളുത്തുള്ളിയും ഇച്ചിരി ജീരകവും ജീരകും എല്ലാം കൂടിട്ട് ഇച്ചിരി തേങ്ങായി നമുക് ക്ക് തേങ്ങ ചേർക്കത്തില്ലടി ഇങ്ങനെ വെക്കുന്നേനകത്ത് അല്ലാ നമുക്കല്ലാതെ വെറുതെ കഴിക്കാനായിട്ടാ എടുക്കുന്നെങ്കി മാത്രവേ തേങ്ങ ചതച്ചിട്ടെടുക്കത്തെള്ളൂ അല്ലെങ്കി ആഹ് ഡീഫ് ഫിനും ചിക്കനും ഒക്കെ എടുക്കുന്ന കപ്പയന്ന് വെച്ച് കയ്ഞയ്ഞ്ഞാ ഇങ്ങനെ മഞ്ഞപ്പൊടിയും ഉം പെരിജീരകവും ചിക് വെളുത്തുള്ളി എല് ല്ലാം കൂടരച്ച് ഇിച്ചിരി മെളക് പൊടിയും ചേർത്തരച്ച് ഇതിനകത്തോട്ടങ്ങ് ഒഴിക്ക് എന്നിട്ട് നന്നായി കൊഴച്ചെടുക്കും നല്ല കട് ട്ടിരിക്കും, ആഹ് നല്ല കട്ടിക്ക് വെണ്ണ പോലെ നല്ലതായിട്ടിരിക്കും അതാണ് നമ്മള് ആഹ് ബീഫിനും ചിക്കനും മീൻകറിയുടെ കൂടെയൊക്കെ ഉപയോഗിക്കുന്നേ പിന്നെ അല്ലാതെ ആ അല്ലാതെ നമ്മളല്ലാതെ വെറുതെ നാലുമണിക്ക് ചായയുടെ കൂടെയും അല്ലാതെ വെറുതെ ഒന്ന് കഴിക്കാനും ഇച്ചിരി ഇത് ഉം നമ്മുടെ പുളിയും മുളകൊക്കെ അരച്ച് അങ്ങനെ എടുക്കുവല്ലോ
ആഹ്
ആഹ് അത് മെളക് ചതച്ച് അയ്നാത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച്ട്ക്കാനായിട്ട് ചമ്മ് വെച്ച് കപ്പ വേവിക്കും ക്കുമ്പം തേങ്ങായി ക്കെ ചതച്ചിട്ട് നല്ലതായിട്ട് തേങ്ങാ കടിക്കുന്ന രീതില് അത് ഇച്ചിരി വലുതാ യിട്ട് കൊത്തിയിടും പുഴുങ്ങുന്ന രീതിയിലുണ്ടല്ലോ അതിന്റെ ഒരു ആഹ് ഇച്ചിരിയും കൂടെ ചെറുകെ യുള്ള രീതില് ഉം വിട് ഇട്ടിട്ട് അതങ്ങനെ പുഴുങ്ങി ഉം തേങ്ങാ ചതച്ചിട്ടെടുത്താ അത് നല്ലതാ
നല്ലതാ അതുപോലെ ഈ പുഴുങ്ങിയ ചീനിയും നമ്മളീ അതായത് ചീനി അതായത് കൊഴക്കാൻ വെച്ച ചീനയില്ലേ അത് നമ്മളില് വേവ് പകുതി കൊറേ വെന്ത് കഴിയുമ്പോ നമ്മള് ഊറ്റുന്നതിന് മുന്നേ ഇച്ചിരി ഒരു പാത്രത്തിലോട്ടെടുത്തിട്ടിട്ട് ഇത്തിരി തേങ്ങാ പൂളുകൂടിട്ട് തിന്നാ നല്ല രുചിയാ
ആഹ് അത് അതാന്നാ ന്നാ ന്നാന്ന് ആഹ് അങ്ങനെ ഞാനും കഴിച്ചിട്ടുണ്ട്
ആഹ് നല്ല രുചിയാ അങ്ങനെ കഴിക്യാനായിട്ട് വേറെ കറിയൊന്നും അയ്ന്റെ കൂടെ ഇല്ലെങ്കിലുവേ നല്ലതായിരിക്കും
ആഹ് അത് ന നല്ല നല്ലതാ
പിന്നെ നമ്മള് ചീനി പുഴുങ്ങി കഴിയുമ്പോഴത്തേക്കുവേ ഈ കാന്താരിയും ചെറിയ കൊ ച്ചുള്ളിയും ഉപ്പും കൂടെ നന്നായിട്ട് ചതക്കണം അയ്നകത്തോട്ട് കൊറച്ച് പുളിവെള്ളം നമ്മള് നല്ല പുളിവെള്ളം നല്ല കുറുക് പരുവത്തിലുള്ള പുളിവെള്ളവും കൂടൊഴിച്ച് നന്നായിട്ടെളക്കി ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുത് ത്ത്‌ കഴിഞ്ഞ നല്ല രുചിയാ ചീനി മറ്റേ ചെണ്ട മുറിയം പുഴുങ്ങിയിട്ട് മുക്കി കഴിക്കാനായിട്ട്
ആഹ് അത് ഞാൻ കേട്ടിട്ടില്ല അത് നല്ലതാന്നല്ലയോ
ആ അങ്ങനെ അതും കട്ടൻ കാപ്പിടെ ആണെങ്കി നല്ലതാ കഴിക്കാനായിട്ട് അതുപോലെ നമ്മുടെ മ ത്തിയില്ലേ മത്തി ഈ നെയ്മത്തി നെയ്മത്തി വള്ളക്കാര് കൊണ്ടുവരുന്ന നെയ്മത്തി നമ്മള് നല്ല തായിട്ട് ഒത്തിരി താമസിക്കാത- വര് കൊണ്ടുവരുവല്ലോ അപ്പൊ അത് കൊണ്ടു വന്ന് നമ്മളയ്ന്റെ ചെതുമ്പല് മാത്രം കളയണം തലയും കളയരുത് വാലും കളയരുത് ചെതുമ്പല് മാത്രം കളഞ്ഞിട്ട് അത് വൃത്തിയായിട്ട് കൊടലൊന്നും കളയരു ത് ഒന്നും കളയരുത് ചെതുമ്പല് മാത്രം കളയണം എന്നിട്ട് എന്ത് വേണംന്ന്റിയ നല്ല പോലെ ഉപ്പിട്ട് കഴുകി എടുത്തിട്ട് കൊറച്ച് മഞ്ഞപ്പൊടിയും കൊറച്ച് ഉപ്പും കൂടെ തേച്ച് പൊള്ളിച്ചെടുക്കണം ഈ നെയ്മത്തി
ഈ ചീന ചട്ടിയിലിട്ട് വെറുതെ എണ്ണയൊഴിച്ച് അങ്ങ് പൊള്ളിച്ചെടുക്കണം
വെറുതെ നമ്മള് പൊള്ളിച്ചെടുക്കണം ഇിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മത്തി അങ്ങോട്ട് വെച്ചിട്ട് പൊള്ളിച്ചെടുത്തിട്ട് ചെണ്ട മുറിയം പുഴുങ്ങിട്ട് അതുവായിട്ട് തിന്നാനും നല്ലതാ അത് അതും കട്ടൻ കാപ്പിയും ആയിട്ട് കഴിക്കാനായിട്ട് നല്ലതാ അത്
ഈകപ്പയുടെ ഒരു പേരാണോ ചെണ്ട മുറിയൻന്ന് അത് കണ്ടാല്
ചെ ചെണ്ട മുറിയൻന്ന് വെ ച്ചെയിഞ്ഞ നമ്മള് മുറി നമ്മളീ പുഴുങ്ങാൻ വെക്കുമ്പോ മുറിക്കത്തില്ലേ ഈ വട്ടത്തി വട്ടത്തി ചെണ്ടയുടെ ആകൃതിയില് ആ അതാണ് ചെണ്ട മുറിയൻന്ന് പറഞ് ചെണ്ട മുറിയൻ പുഴുങ്ങ ആഹ് ചെല ആൾക്കാർ അങ്ങനെ പുഴുങ്ങും ചെലര് അതിനെ തന്നെ നാലായിട്ട് മുറിക്കും ചെലപ്പോ രണ്ടായി
മുറിക്കും ആ ആ ഞാ ഞാൻ കരുതിയേ ചീനിയുടെ ക പ്പേടെ ഏതേലും ഒരു പേരായിരിക്കുംന്ന്
അല്ല അല്ല അല്ല അല് പക്ഷെ ഏറ്റോം നല്ല ക പ്പേന്ന് വെച്ച മറ്റേ ആറുമാസംക്കമ്പില്ലയോ
ആഹ് ആഹ്
ആറു മാസം അത് നല്ല പൊടിപൊടി പോലിരിക്കും കഴിക്കുമ്പഴേ
ആഹ് നല്ല പുട്ടുപൊടിയുടെ കൂട്ട് പുഴുങ്ങി ആ എടുക്കാം
ആഹ് നല്ലതാ അത് വേവിക്കാനും നല്ലത അതിന് വലിയ കയ്പ്പ് കാണത്തില്ല അത് നമ്മക്ക് ചോറോ ചോ ആ ചോറിന്റെ കൂടെ അത് കൊഴച്ച് നല്ല മീൻകറിയും പുളിശേ ശേരിയോ തൈരോ പൊരിച്ച മീനോ ഒക്കെ ആയിട്ട് തിന്നാനും നല്ലതാ
ആഹ് അത് നല്ലതാ ആ ആ
അല്ല ഇത് മാത്രേ ഉള്ളായിരുന്ന ബീഫ് കറി മാത്രേ ഉള്ളായിരുന്ന വേറെ സാമ്പാറും പരി
ആഹ് സാമ്പാർ വച്ച് സാമ്പാർ ഉണ്ടായിരുന്ന് ഒരു തോരനും പിന്നെ ഒരു മോര് കറിയും ഉണ്ടായിരുന്നു ഒഴിക്കാന് ഇത് ഇത്ര പെട്ടെന്ന് അവര് വന്നതാ അവര് വന്നതിന് ശേഷമാ പിന്നെ വരുമെന്ന് പറഞ്ഞെങ്കിലും രാവിലെ വ രോ ന്ന് അറിയത്തില്ലായിരുന്നു
ആ നിങ്ങള് തേങ്ങ അരച്ചാണോ സാമ്പാറ് ഉണ്ടാക്കുന്നേ
അല്ല സേ സാമ്പ തേങ്ങ അരച്ചും വെക്കും അല്ലാതെയും വെക്കും. ആ ഇനിയ ഒരു ദിവസം വിളിക്കുമ്പോ ഞാനത് പറഞ്ഞു തരാം കേട്ടോ തേങ്ങ അരച്ചു വെക്കുന്ന സാമ്പാറിനെ കുറിച്ച് പറഞ്ഞു തരാം ആഹ് ആഹ് എന്നാ ശരിയടാ ഞാൻ പിന്നെ വിളിക്കാവേ ആഹ്
ആ ശരി ശരി